ഹലോ ആ ന്തക്കെ വർത്താനം ചായ ഭക്ഷണം കഴി
ഓ ഭക്ഷണോക്കെ കഴിച്ചു ങ്ങള് കഴിച്ചോ
ഇല്ല കഴിച്ചില്ല കഴിക്കണം ഞാൻ വീട്ടിലില്ലേനു ഉം
ത്തിയോ
ആ എത്തി ഇന്നേ സ്പെഷ്യൽ എന്തായിനു എന്ത്
ചായക്ക് എന്തേ ഇണ്ടാക്കിയോ അല്ലെ വാങ്ങിയോ
ഇല്ല ചായക്കൊന്നും ആക്കിട്ടൊന്നുല്ല ചോറെന്നെ ഇവ ചോറ് കഴിക്കണോ ആദ്യം അയ് ചായ പിന്നെ നമ്മളങ്ങനെ കഴിക്കലൊന്നുല്ല
ഇവടെ വൈന്നേരം എന്തെങ്കിലൊക്കെ ഒരു കടി വേണം, ചോറൊക്കെ ഞങ്ങൾ ഒരു മണി ഒന്നര ടൈമിന് കഴി ക്യു
ആഹ് ഞമ്മള് വെശന്നാ കഴിക്കൂ ഇല്ലെങ്കി വേണ്ടാന്ന് വെ ക്കും അങ്ങനെ കഴിക്കും വെശ്ന്നാല് ഇല്ലെങ്കി മണ ഇപ്പൊ പൊറത്ത് പോയി വന്നാ പിന്നെ വെള്ളോക്കെ കുടിച്ച് അങ്ങനൊക്കെ ആയിട്ട് ഇപ്പ വെശക്കുന്നൊന്നുല്ല എനി വെശ്ക്കുമ്പോ എന്തേലും കഴിക്കും ഉം
ഞാൻ പിന്നെ ചായ്ക്ക് ഇന്ന് ചക്കപ്പുഴുക്കും ഇഷ് ചി ക്കൻ കറിയും ഉണ്ടാക്കാച്ച്
ആഹ് ചക്കപുഴുക്കും മീൻകറിയല്ലേ കൂടുതൽ ടേസ്
ആ എപ്പോഴും ഇവിടെ മീൻകറിയാ ഇന്നലെയൊക്കെ മീൻകറിയാ അപ്പൊ പിന്നെ ചിക്കൻകൊണ്ടെ ച്ചിരിക്കുന്നു ഏട്ടൻ
ആ ഏ പിന്നെ മഴയൊക്കെ ഒണ്ടോ അവിടെ
ഓ മഴ ഉണ്ടായിരുന്നു ഓനൊരു പൊടിഞ്ഞ് കളിക്കൊന്നൊരു മഴ നല്ല മഴാനൊന്നുവില്ല ഇന്നിപ്പോ അങ്ങനെയൊരു മൂടി കെട്ടിയ ഒരവസ്ഥയാ വെയിലൊന്നും ഇല്ലാണ്ട്
ആ ഇവിടെയും അങ്ങനെ തന്നെ വെയിലില്ല ഇരുണ്ട് പിടിച്ച് കിടക്കുവാ കിട്ടുന്നുണ്ട്
ങാ അതേന്നെ ങാ എവിടെയോ മഴ പെയ്യുന്നുണ്ടാവും ഇവിടന്ന് ഉണകുന്നുമില്ല മുറ്റത്തിട്ട് മഴ ആറീട്ട് അകത്ത് എടുത്തോണ്ടിട്ടു
ഈ മക്കളതൂടി ഉണ്ടാകുമ്പതാണ് അധികമാവുക മഴ വന്ന് മഴ വന്നാലുള്ള പ്രശ്നം അതാ ഒണങ്ങി കിട്ടൂല വെയിലാകുമ്പോ ഒണങ്ങി കിട്ടുന്നേനൊന്നും ഒരു പ്രശ്നമി പ്രശ്നമല്ല
അതെ ഉം അതെ രണ്ടും പ്രശ്നം തന്നെയാരിക്കും ചുരുക്കം പറഞ്ഞാൽ വെയിലാണെങ്കിൽ പുറത്ത് ചെയ്യാനും പറ്റില്ല മഴയാണെങ്കിലും പുറത്ത് ചെയ്യാൻ പറ്റില്ല രണ്ടും പ്രശ്നം തന്നെ ഉം
അല്ലെങ്കിൽപിന്നെ കൊറച്ച് മഴ കൊറച്ച് വെയില് ആയാൽ കുഴപ്പമില്ല ഇത് വെയിലാണേ വെയിൽ തന്നെ
അങ്ങനെയാണേ സുഖമാണ് ഇത് മഴപെയ്തു തുടങ്ങിയാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം ധിക്ക് പോണംന്ന് വെച്ചാ നട ക്കൂല അപ്പഴത്തേക്ക് ചൂടും വേർക്കലും
മക്കളും നോക്കൂല മക്കൾക്കുംക്കെ കൂടി അരിപ്പിച്ച് കളിക്കും ചൂടാമ്പെള്ള മെയിൻ പ്രശ്നം മഴയാ മ്പോഴും ഇതിങ്ങളെയും കൊണ്ട് ഏടേം പോവാനാവൂല്ല എക്ക് പിന്നെ കാറൊക്കെ വേണം ആ ബൈക്കിലോ ബസ്സിലോ ഒന്നും പോവാനാ
ഗണ പിന്ന ഗോ
ആ ആ അതന്നെ കാറിണ്ട് ഇന്നലെ ഇപ്പൊ ഏട്ടന്റെ കൂടെ കാറില് മരി ഏറെ വീട്ടിലൊക്കെ പോയി വന്ന കാറായി മഴ എല്ലാം മഴ പൊരിഞ്ഞ മഴയാ പിന്നെ ഉം കാറുള്ളതോണ്ട് സുഖായി പോയി പോരാൻ പറ്റ്
ആ ആ അതെ
ക്കൂല
ആ മയയൊക്കെ ആണെങ്കിൽ തീരും ഉം ആ അതെഅതെ. ഉച്ചക്ക് ഇവിടാ വെ വെണ്ട വേങ്ങത്തു കറിയും ഉണ്ട് പിന്നെ മീൻ മുളകിട്ടതും ഉണ്ട് - ചോറും അതന്നെ. ഉം അവിടെ ഉച്ചക്കെന്തേനു?
ഇവിടെന്ത്‌ പച്ചക്കറി പിന്നെ വാഴത്തട്ടേന്റെ ഉപ്പേരിയും പപ്പടവും ഒക്കെത്തന്നെ പിന്നെ മീൻകറി. എവി എവിന്തെടുത്തുന്നു മോളു കൊണ്ടത്തന്ന് ഓളിവിടെയാ ഇണ്ടാവല് ഓളിവിടുന്നന്നെയാ ചോറൊക്കെ തിന്നാ അപ്പം മീൻ കറി ഓളുകൊണ്ടന്നു എന്തെങ്കിലൊരു നോൺ വെ ജി വേണല്ലോ
ആ അതെ
അല്ലെങ്കി പിന്നെ ചമ്മന്തി ഒടിക്കയായ എന്തേലും ഉരുളക്കിഴങ്ങോ എന്തേ ഇങ്ങനെയൊന്നുമില്ല ചെറുങ്ങാനൊക്കെ ആ ബിരിയാണി ഒക്കെ ചെറുങ്ങനെ പഠിച്ചു വരണ് അല്ലാണ്ട് പിന്നെ ചായക്കടി ഒക്കെന്തേലൊക്കെ ഉണ്ടാക്കും പിന്നെ ചക്കപ്പുഴുക്ക് ചിക്കൻ കറി അതൊക്കെ തന്നെ പ്പ പഠിച്ച കഴിഞ്ഞ് ആ കല്യാണം കഴിയണ സമയതൊന്നും അറില്ലാരുന്നു ഇവിടെ വന്നേരം പിന്നെ ഏട്ടന്റെ അമ്മ ഓരോന്ന് പഠിപ്പിച്ചുരും
ആഹ് ആഹ്
എൻ്റെ അമ്മ നല്ലോണ്ണം വക്കും പിന്നെ മൂത്തേച്ചി ഉണ്ട് ഓളും വെക്കും നല്ലോണം ആ
ഏ
അങ്ങനെ ഓര് കഴിക്കുമ്പോ ഓരോ കൂടെ നിന്ന് ഇങ്ങനെ പഠിക്കും
ആ യൂട്യൂബിലൊക്കെ നോ ക്കി ഉണ്ടാക്കാലോ അല്ലേ എന്ത് രസാ
രാ ഒരു വഴിയില്ലേ യൂട്യൂബ് അങ്ങ് താെർക്കും അത്ള്ളതോണ്ട് പിന്നെ പക് തി സമാധാനാ
ആ
എ ആരേം വന്നാല് ആ അങ്ങനെക്കെണ്ടാക്കും പിന്നെ കൂട്തല് ആരേം വന്നാമ്മള് പൊർത്ത്ന്ന് വാങ്ങാണല്ലോ
ആ ബ്ടെ ഈ അത് അ കൊർച്ചാളൊക്കെ വരാണെ വ്ടെ അങ്ങൻതന്നെ
തന്നേ ന്നാ പിന്നെ പണി എട്ക്കെണ്ട വല്യ ബു ഈ തില്ല ബുദ്ധിമുട്ട്ല്ല
ഉം ഉം എൾപ്പ പണിയ്യല്ലോ
ആഹ് അതുകൊണ്ട് പിന്നെ അങ്ങ് ഓർഡർ ചെയും പിന്നെ കല്യാണം കണ്ടോ
കല്യാണം ഈ മാസംണ്ട് രണ്ട് മൂന്ന് നാല് കല്യാണങ്ങളൊക്കെ
ആഹ് വടെ പിന്നെ കല്യാണ സമയൊക്കെ കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞു മെയ്ല് മെയ് ഫസ്റ്റ് ആഴ്ചവരെ ണ്ടായിരുന്നു പിന്നൊന്നുല്ല വീട്ട് കൂടല് വീട്ട് കൂടുലൊക്കെണ്ടായിനി അതൊക്കെ കഴിഞ്ഞു
ഏഹ് ബടപ്പം പെരുന്നാളുണ്ടല്ലോ
ആഹ് ആഹ് ലെ നി പെരുന്നാള് വരുന്നുണ്ടല്ലോ ല്ലേ
ആ അതെ
പ്പം എല്ലാരിം വിളിയ്ക്കൊക്കെ ചെയ്യും
ആഹ് വിളിയ്ക്കും
ആഹ് വിടെ മോള മോള അങ്കനവാടിയിലാ പഠിക്കുന്നേ അപ്പൊ ഓളെ ഫ്രണ്ട് വിളിച്ചിട്ട് ഓള് വീട്ട് പോയിനു ചെറിയ പെരുന്നാള് നെങ്ങാനും ഇന്റെ മുന്നേ ഒന്ന്ണ്ടായിരുന്നല്ലോ പെരു
ആഹ് ണ്ട് ആ ണ്ടായിനു
അങ്ങനെ പോവലൊന്നുല്ലേനു ഇതിപ്പ ന്തോ അത്ര ഇഷ്ടയതോണ്ട് പോയതാ പ്പൊ രസാണല്ലോ അങ്ങോട്ടും ങ്ങോട്ടൊ പോണതും വര്ണൊക്കെ
ആഹ് അതെ രു ദെവസല്ലല്ലോ ഇല്ലല്ല പോക്കില്ല ഫോണ്ല്ങ്ങനെ ങ്ങനെ കാണന്നല്ലാതെ പൊറ്ത്തൊന്നും പോക്കില്ല
ആഹ് ഏതാ ദൃശ്യൊക്കെ കണ്ടോ ദൃശ്യം ആ ദൃശ്യം ടു ആദ്യം റങ്ങിയ ല്ലല്ലേ
ആഹ് ഏതോന്ന് ആദ്യറങ്ങിയത് ഇല്ല കണ്ടീല്ല കാണ് യൂട്യൂബിലും ഹോട്‌സ്റ്റാറിലൊക്കെ ണ്ടല്ലോ
ആ പ്പൊ റങ്ങിക്ക്ണേ ഒടിടില് ഇറങ്ങിക്ക്ന്ന് എന്നോ എടുത്ത് വെച്ചിന് കാണാള്ളൊരു നേ കിട്ടുന്നില്ല വാഴ ഫസ്റ്റ് ഞാൻ കണ്ടി ഇതാ നല്ല നല്ലൊരു സിനിമാണ്
ഓ ആഹ് ആഹ് ഞൻ കണ്ട് ഞാ ങ്ങനെ പറ പരസ്യങ്ങള് ങ്ങനെ കാണാ
ആഹ് ഇങ്ങനെ ഓരോരുത്തര് വന്ന് കണ്ടി ഇങ്ങനെ പറീം ക ഞ് അത്രയും താണ് നൊ ഒക്കെ പറയുമ്പഴേ കാണാൻ ഇങ്ങനെ തോന്നും കണ്ടില്ല ഈ മക്കൾ കുഞ്ഞി മ മക്കളേം കൊണ്ടൊന്നും പോവാൻ കഴിയില്ല ഇറ്റങ്ങള് വല്ലാ ഞാൻ ടിക്കറ്റിന്റെ പൈസ പോവ അല്ലാണ്ട് നമ്മക്കൊന്നും കാണാൻ കഴിയില്ല അല്ലെ പിന്നെ ആരെ നോ ക്കാ വേണോ അല്ലെങ്കിൽ കൊണ്ടട്ക്കണം അതൊന്നുല്ലെങ്കി പിന്നെ പറയേ വേണ്ട
ഏ എ അതെ പിന്നെ വേറെന്തൊക്കെയാ? എന്ത്?
പിന്നെന്തൊക്കെയാ വർത്താനം ചോയിക്കാ
അ
ഹലോ
ആഹ് മാങ്ങായൊക്കെ ഉണ്ടോ അവിടാന്ന് ചോയ്ക്ക ആഹ് കേക്കുന്നുണ്ടല്ലോ
ആഹ് മാങ്ങയി ചക്കയൊക്കെണ്ട് ഇവിടം കണ്ടം നറച്ചും പ്ലാവാ പ്ലാവ് ഇണ്ട് മാങ്ങണ്ട് മാങ്ങ മുറ്റത്ത് മൂന്ന് മര രണ്ട് കോമാങ്ങയിണ്ട് ആ അല്ലാ ത്ത മാങ്ങണ്ട് ഒക്കെ കഴിഞ്ഞു കൊറേ കൊഴിഞ്ഞു വീണു കൊറേ വവ് വാല് ക ച്ചിടും അപ്പൊ വേടിയാ അപ്പൊ രാവിലെ തന്നെ അതൊക്കെ പെർ ക്കൊണ്ടുട്ടാവും
ആഹ്
മക്കൾ ഉള്ളതുകൊണ്ടേ തിന്നാലോ വെച്ചിട്ട് ആ അല്ലാണ്ടേം കൊറേ ഒരു ബക്കറ്റ് നറച്ചു മാങ്ങണ്ടാവും കൊറയങ്ങ് തിന്നു പിന്നെ അല്ലാണ്ട് അവിടെ ഇവിടുന്നൊക്കെ ഓരോരുത്തര് കൊണ്ടു തരും എന്താ ചേലം മാങ്ങയോ അങ്ങനത്തെ മാങ്ങയൊക്കെണ്ടല്ലോ
ആ അതെ ഇവിടെ ഇണ്ട് ആ മാങ്ങക്കെ ഇഷ്ടം മാതിരി ഉണ്ട്
ചക്കയോ?
ചക്കയുണ്ട്
ചക്ക വയ്ക്കില്ലേ
എന്ത്?
ചക്ക വയ്ക്കേല്ലേ
ആ ചക്കയും മാങ്ങയും ഒക്കെണ്ട് ഒക്കെ വെയ്ക്കും
അതല്ല ചക്ക വയ്ക്കലില്ലേന്ന് വേവുമ്പള് അരപ്പിട്ട് വയ്ക്ക്വാേ അല്ലെ പേ ആ ആ ആ
കൂട്ടാന്ണ്ടാക്കും അതെന്താ മൻസ്സിലായില്ല പറഞ്ഞേ ആ ചക്ക കൂട്ടാൻണ്ടാക്കും ആ ചക്ക കൂട്ടാനെങ്ങെനാണ്ടാക്കാന്നെച്ചാല് ച ക്ക മുറിച്ചിത്തിരി ചെറുതാ
ആ
കഷ്ണം അയ്ല് മുറിച്ചിട്ടും ഓ വെച്ച് ഏ
ആ
ആ നമ്മള് നല്ല എരുവൊക്കെയിട്ട് ചക്കയാക്കിലെ എന്നിട്ട് അത് ഇലേക്ക് ഇടാ
ആ
കായും മൊളകും വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് കുത്തിയൊടക്കിം ചെയ്യണം
ആ ഈ ചൊവന്ന മുളകൊക്കെ ഇട്ടിട്ട്
ആ ചൊമന്ന മുളക് ഇട്ട് വറവ്
അത് അത് ചക്കപ്പുഴുക്കല്ലേ
ചക്ക കൂട്ടാന് നമ്മള് പറയാ
ആണില്ലേ ഞങ്ങള് ഇവിടെ ചക്കപ്പുഴുക്ക്ന്ന പറയാ
ഓരോ നാട്ടിലും ഓരോ തരംല്ലേ പേരുണ്ടാവ നമ്മുക്കതറിയില്ല നമ്മള് ച ആ അതെ ഓരോരുത്ത നമ്മള് ചെലപ്പോ പൊരിച്ച് പൊരിച്ചെന്ന് പറയുമ്പോ വേറെ ആ ആ നമ്മൾ ഇങ്ങനെയാ ചക്കകൂട്ടാൻ ഉണ്ടാക്കല്
ആഹ് ചക്ക എട്ത്തേച്ചിണ്ടപ്പത് ഇത്തിരി ചക്ക കൊറ്ച്ച് ബാക്കിണ്ട് ഓ വെക്ക്യാത്തതെ അപ്പെനി കൂട്ടാൻ വ ക്യായാര്ച്ചു നോക്കീനി
അഎങ്ങനെ ചക്കകൂട്ടാണ്ടാക്ക
കക്കോട്ട്
ഇല്ലഉപ്പ്
അല്ല അയ് കുക്കറ്ലാവ്മ്പം വേഗാ യിക്കിട്ടല്ലോലെ
ഉമ്മള ആക്കല്ല രണ്ട് മൂന്ന് ഇല്ല വെള്ളോഴിക്കണം അത് മുങ്ങ്ന്ന തരത്തില്
ശരി ഇന്നാൽ
കുത്തിയൊടക്കാ ന്നാ അയി ക്കോട്ടെ ഞാൻ വിളിക്കാം ഉം ശരി ന്നാ.